ആ ഉ ഉച്ചക്ക്ത്ത കഴിപ്പൊക്കെ കഴിഞ്ഞോ?
ഇല്ല ഞങ്ങക്ക് നോമ്പാണ്.
ആണല്ലേ ഇതിന് നോബ് എടുക്കോ?
ആ ഒരു നോമ്പ് ഇന്ന് നോമ്പ് ഇണ്ടാവും.
ആണല്ലേ
അന്ന് നോമ്പ് നാളെ പെരുന്നാള് ആ ഒന്ന് ചി ചെല ആളുകള് പത്ത് പത്ത് ദിവസം നോമ്പ് നോക്കുന്ന ആള് ആളുകൾ ണ്ട്ട്ടോ ക്ഷെ ഇന്ന് ഹ് ആ പിന്നെ തീരെടുക്കാത്തവരു ഉണ്ട് പക്ഷെ ങ്ങള് ഇന്ന് എടുക്കു ഒരു ദിവസം എട്
ന്നട്ത്ത് ഇന്ന് ത് ആഹാരം കഴിക്കതെങ്ങനെ ഇന്ന് വെ വെളുപ്പിനെ ആഹാരം കഴി
ആഹാ മൂരാ പൊലെച് പുലർച്ചെ എ നാല് മണി നാല് മണിക്കൊരു ബാങ്ക് ണ്ടല്ലോ ഞങ്ങൾ
ആഹ് ആറിയ റിയ
പ്പായിട്ട് ഫുഡ് കഴിക്കണം ആ നാല് ആ നാല് ആ പിന്നെ നമുക്ക് ആ പിന്നെ വൈകിട്ട് പിന്നെ ഹേ ആറേ മുപ്പതിന് ആറേ നാല്പതിനാണ് വൈകിട്ടുള്ള ബാങ്ക് അപ്പൊ അപ്പൊ ആ ആ അപ്പൊ പോമ്പ് മുറിക്കും
ഉം
അയിന് ഇപ്പൊ പണി കഴിഞ് പ്പം അല്ല ഫുഡെന്നെ ഇന്ന്പ്പോ പൊറാട്ട പൊറത്ത്ന്ന് വാങ്ങാ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷ ആ വൈകീട്ട് ഏഹ് ഷവായ ഇണ്ടാക്കാൻ വേണ്ടീട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ട്ണ്ട് ചിക്കൻ ഷവായി ആ ഞാൻ ഇണ്ടാക്കും വീട്ടില് ഉണ്ടാക്കും അപ്പൊ നമ്മള് വീട്ടില് ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നും കൂടെ ഉം അത് ഷവായിന്റെ മസാല നമ്മള് ഏഹ് പിന്നെ ഷ ഞാന് ഷെവായി ഇങ്ങനെ നു എട്ട് ഒര് ഒരു ചിക്കൻ എട്ട് പീസ് ആക്കീട്ട് കട്ട് ചിയ്തിട്ടാ വാങ്ങാറ് അങ്ങനെ ഫുള്ളായിട്ട് ആക്കാറില്ല ഫുള്ളായ്റ്റ് ആക്കും മസാല ഒന്നും കൂടെ പിടിക്ക കട്ട് ചെയ്യുമ്പഴാണ് അപ്പൊ കട്ടാക്കീട്ടാണ് ഞാൻ വാങ്ങാറ് കടേന്നെ ഇന്നിട്ടത് ഏഹ് മസാല ഷവായിന്റെ മസ് സാല അത് മറ്റേ ഏഹ് കാശ്മീരി മുളക് എരു ആഹ് ആ ചവന്ന ആ മുളക് പൊടിയല്ല മുളക് ഉണക്കമുളക് ആ അത് അതൊരു ഏ എട്ട് ഒമ് ബതണ്ണൊക്കെ സുർക്കല്ലേ വിനാഗിരി അതില് അതിലിട്ട് ട്ട്യ ഒര് ആ കാ ഒരു അര ഗ്ലാസ് സുർക്കേല് ഈ ഒരു എട്ട് പിന്നെ മറ്റേ മൊളക് ഇട്ട് വെക്ക ഒന്ന് കുതിർത്തി വെക്ക ആ ഇട്ട് വെക്കും പിന്നെ കു ചെറിയുള്ളി അറിയോ കുഞ്ഞുള്ളി
അറിയാ അറിയാം ആഹ് അറിയാം
പിടി അത് ചെറിയു ള്ളി ഒര്പിടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഏ ചപ്പുകളില്ലേ പൊതീന മല്ലിച്ചെപ്പൊക്കെ
ആ അറിയാം അറിയാം
ന്നെ വേറെന്തൊക്കോ ചി റിയ ജീരകം കുരുമുളക് പൊടി ഏ പിന്നെ ഏ ചിക്കൻ മസാല ഗരം മസാല ഇണ്ടെങ്കി അതും ഇടാ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയില് കൊറച്ച് തൈരും ഇട്ട് നന്നായിട്ട് ആ നന്നാ നന്നായിട്ട് അരച്ചെടുക്കണം
വീട്ടില് ഉണ്ടാക്കുന്നോണ്ട് വിശ്വ ശ കരി ക്കാൻ ചെയ്യാലോ നമുക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആണല്ലേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും നമുക്ക് പേടിക്കണ്ട മറ്റേ കടയിൽന്ന് വാങ്ങിക്കുമ്പോ എത്ര ദിവസ ആ ചിക്കനാന്നൊക്കെ ഒരു സംശയം കാണും
പിന്നെ അതല്ല നമ്മള് വീ കടയിൽന്ന ഉണ്ടാക്കുന്നതിന് ലാഭ ഇപ്പൊ ഞമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് എത്ര ആ അത്രല്ല ലാപ പിന്നെ എണ്ണന്റെ ചെലവും കുറവാണ് ഇതിന് ശവായ ഉണ്ടാക്കുമോ കൂടുതൽ എണ്ണ ഉപയോഗിക്കണ്ട അപ്പൊ ഷവായി ഉണ്ടാക്കിയ അല്ല നമ്മള് കുക്കറില ഇട്ടിട്ട് ഫുള്ള് കോഴിയാണെങ്കില് അത് മസാല ഫുള്ള് തേച്ചിട്ട് നന്നായിട്ട് ചിക്കന് ഫോർക്ക ആായിട്ട് കുത്തിട്ട് സോഫ്റ്റ് ആക്കണം ചിക്കന് നന്നായിട്ട് കുത്തിട്ട് അതിറെ ഉള്ളിലൊക്കെ മസാല പിടിക്കാൻ വേണ്ടിട്ടേ
ആഹ് എന്നിട്ടാ പരട്ട്ന്നെ അല്ലേ
ന്ന് നന്നായിട്ട് കഴുകി നല്ലോണ്ണം വെള്ളം വെള്ളം ഫുള്ളായിന് പോവണം അതിനുശേഷം നന്നായിട്ട് ഇതിനെ പോർക്ക് വെച്ച് നന്നായിട്ട് കുത്തിട്ട് നന്നായിട്ട് മസാല പിടിച്ചിട്ട് തേച്ചിട്ട് ഫ്രിഡ്ജില് നമ്മളൊരു നാലഞ്ച മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ഏറ്റവും നല്ലതാണ് നല്ല മാസ മസാല പിടിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ആഹ് ന്നിട്ട് ചിക്കൻ ഒന്നും വെള്ളൊഴിക്കാതെ ഈ മസാല തന്നെ കുക്കറില് വെച്ച് രണ്ട് വിസില് ഒന്നോ രണ്ടോ വിസില് മാത്രം ആഹ് ന്നിട്ട് ഫ്രൈപാനിൽ വെച്ചിട്ട് ഇതീതന്നെ എണ്ണണ്ടാവും
ഇപ്പ വല്ല്യ അഞ്ചു ലിറ്ററിന്റെ കുക്കർ അതി കൂടുതൽ വേണോ വല്ല്യ കുക്കർ ആയിരിക്കുവല്ലോ ന്നേരം
ക്കർ മതി അഞ്ചുലി റ്ററിന്റ കുക്കറിൽ ഒരു ചിക്കന് ഫുള്ളെടുത്ത് ചിക്കൻ ഇടാൻ പറ്റുള്ളൂ
ആണല്ലേ നിങ്ങള് ഒത്തിരി പേരുണ്ടോ അപ്പം അത് മതിയാ
അല്ല ആ ഞങ്ങ അത് മതി ഞങ്ങള് ഒരു ചിക്കൻ വാങ്ങീട്ട് എട്ട് പീസാക്കി കട്ടാക്കിയതാണ്
ഉം ഉം അപ്പൊ നിങ്ങക്കെല്ലാർക്കും തെകയോല്ലോ അല്ലെ
ആ പിന്നെ നന്നായിട്ട് കഴിക്കണമെങ്കിൽ രണ്ട് ചിക്കൻ വാങ്ങും പഷേ അങ്ങനെ കഴിക്കാൻ കഴിയില്ല ഒരു ചി അതൊണ്ടന്നെഞങ്ങക്ക് പാകാണ് ആവശ്യം പോലെ കഴിക്കാണ്ട്. ആഹ് അത് പിന്നെ കൊറേ കഴിക്കാൻ കഴിയൂല്ല ങ്ങനെ ചിക്കനൊക്കെ വല്ല്യ പീസാകുമ്പളേ കൊറേന്നും കഴിക്കാൻ കഴിയൂല
നമ്മള് കഴിക്കാതോണ്ട് വിചാരിക്കും ഒത്തിരി കഴിക്കാൻ പറ്റൂന്ന്
തോന്നാണ് കൊറേണ്ടാവുമ്പോ നമുക്ക് മ്മക്ക് അങ്ങനെ കഴിക്കാൻ കഴിയൂല ബാക്കിയാകും അപ്പൊ ഒരു ചിക്കൻ ആകുമ്പോ നമക്ക് ആ ബാക്കി ക്കി ആവൂല്ല വേസ്റ്റ് ആവൂല്ല പാകത്തിനുണ്ടാവും
ആണല്ലേ
ആ അങ്ങനെ വെച്ചീട്ട് പിന്നെ ഇനിപ്പോ വൈകിട്ടത് റെഡി ആക്കണം
കഴിച്ചുകഴിഞ്ഞിട്ടാണോ റെഡിയാക്ക
അല്ല. അതിന് മുമ്പ് റെഡിയാക്കി, സെറ്റാക്കി വെക്കും പിന്നെ നോമ്പ് മുറിക്കാൻ എന്തര് ജ്യൂസ് സോ അങ്ങനെ എന്തേലും ആ ഇണ്ടാക്കണം ജ്യൂസ് അടി ഫ്രൂട്ട്സ ആയിട്ട് നോമ്പ് മുറിക്കും പിന്നെ ഏ
ബന്ധുക്കളൊക്കെ വരു വന്നേരം
ഇല്ലല്ല ഇന്നിപ്പോ ആരും വരൂല്ല നാളെനി ഇപ്പോ നമ്മള് വിരുന്ന് പോവാ ഏ ആര് ഇങ്ങോട്ട് ഗസ്റ്റ് ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ നാളെ പെരുന്നാളാണല്ലോ നാളെയാണ് ഞങ്ങളെ ആഘോഷം
ആണല്ലേ
ആഹ നാളെപ്പോ ചെലപ്പോ എവിടേലൊക്കെ പോകും അല്ലെങ്കിൽ പിന്നെ നാളെ അങ്ങനെ മഴ പെയ്യും എന്തും അറിയില്ല പെരുന്നാളൊക്കെ ആവുമ്പോാണ് മഴ തുടങ്ങാറ് ഞങ്ങോട്ടൊക്കെ അങ്ങനെയുണ്ടാവർ ആ പെരുന്നാളിന്റെ അന്നായിരിക്കും നമ്മളി പുറത്ത്പോവട്ടെ പോവട്ടെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും മഴ തുടങ്ങ പുറ
ഉ ആ പിന്ന നിങ്ങക്ക് ബുക്കും ബാഗും ഒക്ക മേടിച്ചോ
അതൊക്കെ ചെയ്തന്നനി ബുക്കുകള് പൊതിടാനുണ്ട് അതൊരു വല്യ ടാസ്ക് തന്നെയാണ്
ആണ് ഇവി ചെയ്തിട്ടില്ല പതിടത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഞാനും എടുത്ത വെച്ചിട്ട് പിന്നെ മടിയായിട്ട തിരിച്ചു വെച്ചു
അതന്നെ ഞാൻ എടുത്ത വെച്ചിട്ട് പിന്നെ കൊ പിന്നെ ചെയ്യചാരിച്ചു
പിന്നെ ഞാനും ചെയ്യാന്ന് വിചാരിച്ചു എടു എടുത്തിട്ടങ്ങ തിരിച്ചു വെച്ചു
ആ എനിക്ക് ചെ ചെറിയ ആൾ അവളുണ്ടാവുമ്പോം കൂടെ ഉണ്ടാവകുമ്പോം ചെയ്യാൻ പറ്റ ഇല്ലാ ആ ബു
ആ അതാ ഞാനും ചെയ്യാതിരിക്കുന്നു അയാൾ ഉറങ്ങാതെൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ വയ്യാത്ത ണ്ട് ആളിരുന്ന് കളിയാ ഇത എടുത്തോണ്ട് വരുമ്പോ കത്രികൊക്കെ ആട്ട് ഇങ്ങോട്ട് നമ്മള് വരുമ്പോ ഉടനെ ആൾ വരും പിന്നെ വയ്യാത്തോണ്ട് കരയിപ്പിക്കാനും പറ്റാത്തോണ്ട് ഞാൻ വിചാരിച്ചു ആൾ ഉറങ്ങി ട്ടൊക്കെ രാത്രിയാട്ടെ
ആ അവര് ഉറങ്ങിയാ നമക്ക് മടിയാവും
ഉം പിന്നെ അന്നേരം നമ്മുക്ക് മടിയ ആ അന്നേരം അവരുടെ കൂടെ പോയി കിടക്കാന്ന് വിചാരി അതതാ പറ്റന്ന്
എനിക്ക്തന്നെ ഞാൻ ബുക്കുകളൊന്നും പൊതിട്ടിട്ടില്ല ഏറ ദിവസം അയിനെ നിക്കണം ഇനിയിപ്പോ സ്കൂള് തുറക്കാനായല്ലോ
ഉം പണ്ടൊക്കെ നമുക്ക് പുസ്തകം കിട്ടിയാ ഓടി അപ്പ അതിനകത്തെ കഥെല്ലാം വായിക്കും
ആ ഇല്ലല്ല ആ താല്പര്യല്ല
പുസ്തകം വാങ്ങിച്ച് വെച്ചിട്ട് ആരും നോക്കുന്നില്ല ടി വി കാർട്ടൂണ് അല്ലെങ്കിൽ കളി അതൊക്കെ തന്നെ നമ്മുടെ കുട്ടി പുസ്തകം വാങ്ങിച്ചോണ്ട് വെച്ചാ അതിലെ കഥകൾ വായി ആ
ഉം ബാലരമ മനോ പിന്നെ ആ വനിത അതൊക്കെ കിട്ടിയാ എനിക്കൊക്കെ ഭയങ്കര ഭയങ്കരഷ്ടേർന്നു വനിതൊക്കെ ഒന്ന് തീർന്നാ ആ വായിക്കാന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ബുക്ക് വായിക്കുന്നതേ അറിയില്ല അവര് ഫോണ്
ആണ്
ഫുൾ ടൈം ഫോണ് കിട്ടിയാ ഇല്ലല്ല ഫുൾ ടൈം ഫോണ് കിട്ടിയ അത്രയും അവർക്കിഷ്ടാണ്
എ ഒരു കഥാബുക്ക് കിട്ടി കഴിഞ്ഞാ അയ്യോ അത് വായി
ആ അത് വായിച്ചു ആ സമാധാനം ഇല്ല
ഇപ്പ എല്ലാവർക്കും കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ഉള്ളൂ
ആ കാർട്ടൂൺ ടിവിയും അല്ല മെയിനായിട്ട് ഇപ്പൊ ഫോണാണ്
ഫോണാണ് ടി വി കണ്ടൊണ്ടിരുന്നാലും നമ്മള് ഫോൺ ഒന്ന് നമ്മുടെ ഫോൺ ഒന്ന് ഫ്രീ ആയി ക അമ്മ ഇച്ചിരി നേരം തരുമോ ഇച്ചിരി തരുമോ ഇച്ചിരി തരുമോന്ന് ചോദിക്കും കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞാലും നമ്മള് അവർക്ക് ദോഷാണ് എന്നാലും അവര് ചോദി പിന്നെ നമ്മളങ്ങ് ചിലപ്പം കൊടുത്തു പോവും
നമ്മള് നമുക്കൊരു സമാധാനം കിട്ട കട്ടാൻ വേണ്ടിട്ട് അവര് ഒതുങ്ങിരിക്കട്ടെ വിചാരിച്ചിട്ട്കൊടുക്കു പക്ഷെ കൊടുത്താ ന്ന് ഭയങ്കര കേടാണ് ഇപ്പ ന്യൂസിലിണ്ടായിരുന്നല്ലോ രണ്ടാം ക്ലാസ്സില് പഠിക്കുന്ന ഒരു കു കുട്ടി ബിൽഡിങ്ങിന്റെ മേലന്ന് ചാടാൻ നോക്കിയത്
ആഹ് ഫോൺ കൊടുക്കാത്തേന്
ആഹ് കൊടുക്കാത്തതിന്റെ പേരിൽ ആ അതെ അങ്ങ് പ്പൊക്കെ അവസ്ഥ പറ കുട്ടികൾ ഇപ്പ ഇങ്ങനെ അവര് ഫോണിൽ തന്നെ ഇങ്ങനത്തെതാണ് കാണുന്നത് ആ
അവരെ ചെറിയ പിടിവാശിക്ക് നമ്മളങ് കൊടുക്കും പിന്നെ അത് വലിയ പ്രശ്നമായിട്ട് മാറും അറിയാതിരുന്ന നമ്മൾ എല്ലാ രക്ഷർത്താക്കളും നമ്മൾ എല്ലാ രക്ഷകർത്താക്കളും ആണ് എല്ലാ രക്ഷകർത്താക്കളും ചെയ്യുന്നത് ച്ചി രു മിസ്റ്റെക്
അതെ അതെ ആഹ് കൊടുക്കണ്ടന്ന് പറഞ്ഞാല് നമ്മൾ ചെ നമ്മളെ സു സുഖത്തിനു വേണ്ടിട്ട് അവര് കൊടും നമ്മൾ പ്പം ആ കു ആ വര് ഫോൺ കൊടുത്ത ആ തെ കണ്ടോ അതെ അതെ നമ്മക്ക് രു ജോലി ചെയ്യാണെങ്കിൽ ന്ന ആ അവരെ ഫോണ് കൊടുത്താൽ അവര് അവിടെ ഇരുന്നോളും ആ നമ്മളെ ജോലി ക കഴിയുന്നതുവരെ അവർ അവിടെയിരുന്നോളും ആ സുഖത്തിനോക്കെ വേണ്ടി നമ്മൾ ഫോണ് കൊടുക്കും കും അതെന്നെ ഇവിടൊക്കെ അവസ്ഥ ആഹ് അതെ
എളയ ആള് ഇപ്പൊ വയ്യാത്തോണ്ട് വഴക്കിട്ട് ചോദിക്കും ചോദിക്കും ഇപ്പോ പിന്നെ കൊഴപ്പില്ല രണ്ടുപേരും കൂടെ കൊറെ കളിപ്പാട്ടം വാരിയിട്ട് കളിച്ചോണ്ടിക്കണോണ്ട് ഇത്
ആഹ് ഇവിടെ ഇവർക്കൊന്നും കളിപ്പാട്ടം തന്നെ അറിയില, കളിപ്പാട്ടം കളിക്കാൻ തന്നെ അറിയില. ഒന്ന് കൊറച്ചങ്ങനെ നോക്കും
ആഹ് ഓർമ്മ വെരും ഓടി വെരും ചോദിക്കും കളിപ്പാട്ടം കൊറച്ച് നേരം വെച്ച് കളിക്കും പറയും ബോറടിക്ക്
ആഹ് ഒന്നും ഇല്ല അതന്നെ
ഫോൺ ആവുമ്പോ ഇങ്ങനെ നീക്കി നീക്കി കൊടുത്താ അടുത്തതടുത്
ആഹ് അതാണ്
അതും ചെറി നമുക്ക് അത്ഭുതാണേ ആണ് നമുക്ക് അത്ഭുതാണേ ചെറിയ പിള്ളേര് ഫോൺ നീ ക്കി അവര് കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോഴേ നമ്മളൊക്കെ എത്ര വയസിൽ ആണ് ഫോൺ ഉപയോഗിക്കാൻ തെടങ്ങിയെ അവരൊക്കെ കുഞ്ഞിലെ അത് കൈ അത് അവർക്ക് അറിയാം ആ അവര് കൈകാര്യം ചെയ്താ കാണുമ്പോ നമുക്ക് അത്ഭുതം തോന്നും ഓരോന്നൊക്കെ യൂട്യൂബ് ഒക്കെ എടുത്ത് ഓരോന്നൊക്കെ വയ്ക്കുന്നത് കാണുമ്പോഴെ അത് തന്നെ ശീലിച്ചു
ആഹ് എന്നാ വെച്ചോടാ
അതെ വേറെയൊന്നും പഠി ക്കുനില്ലെങ്കിലും അത് നല്ലതായിട്ട് അവർക്ക് അറിയാം
എന്നാ ഒ. കെ
ആ